ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് നിങ്ങള്ക്ക് കേൾക്കുന്നില്ലേ
ആഹ്
എന്തൊക്കെയാണ് വിശേഷം
അങ്ങനെ പോവുന്നു സുഖായിട്ട് അവടെ
ആ ഇവിടെ സുഖമായിട്ട് പോവുന്നു മക്കളൊക്കെയോ സ്കൂളിട്ടെത്തിയില്ലേ
ഓഹ് അവരൊക്കെത്തി
ആഹ് ഏഹ് കുളിയൊക്കെ കഴിഞ്ഞവരെ
കുളിയല്ല മെല്കയ്കും ഒക്കെ കയിഞ്ഞു ഫുഡൊക്കെ കഴിച്ങ്ങനെ കളിക്ക ക്കാനെറങ്ങിന്
ആഹ് ഈ രാവിലെ കുളിച്ചിട്ടാണോ പോവാറ്
ആഹ് രാവിലെ കുളിക്കു
ആഹ് ഇവടി അങ്ങനതന്നെയാണ് പിന്നെ വന്ന് ങ്ങനെ അവരെ കളിയൊക്കൊന്ന് കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് മേ മേലൊന്ന് കഴുകി എടുക്കും
ഉം ഉം
ആഹ്
എത്രോക്കളാ
രണ്ടാള്
ഉം
നിങ്ങൾക്കോ
ഇങ്ങക്കും രണ്ടാളന്നെ
ആഹ്
ആൺകുട്ടികളാണോ അതോ പെൺകുട്ടിയോ
രണ്ടാളും ആണാണ്
ഉം ഇവിടെയങ്ങനാ രണ്ട് കു ആൺകുട്ടികളന്നെ
ആഹ് ഏഹ് വേറെന്തൊക്ക് യ്ക്കയാണ് വിശേഷം നിങ്ങളു കുക്കൊക്കെ ചെയ്യാറുണ്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് എടക്കൊക്കെ അങ്ങനെ ഓരോ മൂട് വരണം എന്തെങ്കിലും വെറൈറ്റി യ്ക്കെന്തെങ്കിലുമൊക്കെ നോക്കൂ
ആഹ് ആഹ്
പിന്നൊരു ഇഷ്ട്ടാമ്മക്കെ കുക്ക് ചെയ്യുന്നോനോടെ
ആഹാ അങ്ങനെ തന്നെയാണേ നമ്മളെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാനെ ഇങ്ങനെ നമുക്ക് തോന്നണം ന്നാണ്ടാക്കും ഇല്ലെങ്കി ഒരു ആഹ് മടി പിടിച്ചിരിക്കുകയാണെങ്കിലുണ്ടാക്കാനൊന്നൊരു ഇതുണ്ടാവൂല്ല സുഖോ രസോന്നും ഉണ്ടാവൂല്ല ഉം
ണോലുണ്ടാവുമ്പം നമക്ക് ഇണ്ടാക്കി കൊടുക്കാനൊരിഷ്ട്ടാ
അതെ ആഹ് അത് ശരിയാണ് നമുക്ക് ഈ ഇണ്ടാക്കീട്ട് ഇഷ്ടം ആയീന്ന് പറയുന്നോൽക്ക് പിന്നീം ഇണ്ടാക്കി കൊടുക്കണം തെ നല്ലെരു ഇൻ്രസ്റ്റായിരിക്കും ആഹ് ആഹ് പിന്നീ ഏഹ് നമ്മടെ ഇണ്ടാക്കുന്നതിന് കുറ്റം പറയില്ലേ അപ്പം നമുക്കൊന്നും ഇണ്ടാക്കാൻ തോന്നൂല്ല പിന്നെ
ഉം അത് ശര്യാ ആ മൂടന്നെ പോവും
പിന്നാ ആ സാധനം നമുക്ക് പരീക്ഷിക്കാന് ഒരു ഇത് കിട്ടൂല്ല
ഉം
എന്റെ ഒരു കാര്യം വെച്ച് നോക്കാണെങ്കി അങ്ങനെയാണ്. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഇണ്ടാക്കീട്ട്. എന്തെങ്കിലും പറഞ്ഞാത്തന്നെ എന്റെ ഒരു ഇത് പോവൊല്ലൊ. അന്നത്തെ ദിവസം തന്നെ പോയീന്ന് ആരേയ് പറയാം ഉം പിന്നെ
ഉം
ഉം ഞാന് കാര്യാ യ്ട്ട് ഞാൻ തന്നെയാ ഇവിടെ കുക്കെ ചെയ്യാറ് ഉമ്മാ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഉം കറീക്ക് ഉം കറീക്ക് ഇണ്ടെങ്കി അതൊക്കെ ഒന്ന് അന്നാക്കിത്തരും മീനുണ്ടെങ്കി അത് ഫ്രഷ് ആക്കി തരോക്കെ ചെയ്യും ഓഹ് കുക്കെയ്യാറിഞ്ഞാനെന്നാണ്
ഉം ഇവിടീം അങ്ങനെന്നാ
ആഹ് പിന്നെ മക്കളെ രാവില്ത്തെ കാര്യങ്ങളും ഒക്കെ ഇണ്ടാവും ചോറൊക്കെ പിന്നെ നമുക്ക് രാവിൽതന്നെ അങ്ങ് വെച്ച് വെക്കും. മക്കൾക്ക് സ്കൂൾ കൊണ്ടൊവാനേ
ആഹ് ആഹ്. മക്കളു ചോറ് ന്നായിരിക്കൂലേ കൊണ്ടോവാ
അഹ് മക്കള് ചോറു കൊണ്ടോവും. പിന്നെ പത്തു മണിക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടോകും. വല്യ മോന് ചോ ഫുഡ് അങ്ങനെ കൊണ്ടോവാറാണ്. ചെറീയ മോൻ ക്കുള്ള ബെസ് താക്സ് വാണ്ടത്
ആഹ് ഇവർക്കും അങ്ങനെ തന്നെ. സ്നാക്സ് വാണം പിന്നെ ഓൽക്ക് ചോറിനോട് വെല്യ താല്പര്യ ഇല്ല അപ്പ ബ്രേക്ക്ഫാസ്റ്റ് എന്തേലും കൊടുത്തയക്കലാ
ആഹ് ഇവടെ ഫുഡ് കൊറ്ച് ച്ച് അധികം കൊണ്ടോകൂല. കൊറ്ച്ചാക്ക്യാ മതി കൊറ്ച്ചാക്ക്യാ മതി ഇന്നാ പറയാ
ഉം ഉം
സ്നാക്സ് പിന്നെ അവർക്ക് ഇഷ്ടാണ്. അത് നമ്മളിപ്പോ ഈ എന്താ ജങ്ക് ഫ്രുഡ്സ് എന്തെങ്കിലു അല്ലേ ആക്ക. കാര്യായിട്ട് അങ്ങനെ ആണ്. ബിസ്ക്കെറ്റ് സൊഹോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ കറുമുറു ആണല്ലോ അവർക്ക് കാര്യായിട്ട് ഇഷ്ടം പിന്നെ വേ ഫ്രൂട്ട്സ് ആക്കുന്നത് കൊണ്ടും ഇഷ്ടല്ല ഫ്രൂട്സ്നോടു വല്യ താല്പര്യ ഇല്ല
ഇവർക്കും അങ്ങനെ ഒക്കെ തന്നെ. ഞാൻ ഇന്നാലും കൊടുത്ത് വിട്ണ്ട് അവിട്ന്നാവുമ്പോ അങ്ങട് കഴിച്ചോളും
അങ്ങനെ കുട്ട്യേളെ കൂടെ ഇരുന്നങ്ങ് കഴിച്ചോളൂന്ന് കെര്തിയിട്ടാട ക്കൊക്കെ ഇങ്ങനെ കൊടുത്തോളും. എപ്പഴും അതാക്ക്യാ പിന്നെ ഇങ്ങട്ട് കൊ തിരിച്ച് കൊണ്ട്രരും. അപ്പോം ഒന്നും അത് കഴിക്കൂല. പിന്നെ ഇന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും. ഉമ്മ എന്തിനാ ഇന്നതാ ഈതിലും നീച്ചിട്ട് പറിം ഓഹ് ഉം. പിന്നെ അവരെ ഇഷ്ടണ് ആവട്ടെന്ന് കര്തിയിട്ട് പിന്നെ ഈ സ്നാക്സും കാര്യങ്ങളു ഒന്നും ഇപ്പോ അധികം കാലം കൊണ്ടോകൂലല്ലോ
ആഹ്
കൊറച്ച് കൂടിയല്ലേ കൊണ്ടോകു
ഉം ഉം പിന്നെ ഇവര്ടെ സ്കൂള് അറിനെ ഹെൽ തീ സ്നാക്സ് കൊടുത്ത് വിട്ടാ മതീന്ന് പറയും
ആഹ്. ഇവിടെ അങ്ങൻ തന്നേ ആണ് പക്ഷെ പറച്ചിലൊക്കെ അങ്ങനെയാണ് പിന്നെ കുട്ടികളങ്ങനെ കൊണ്ടരും പിന്നെ എന്നിട്ട് പറയും ഉമ്മ അവനങ്ങനെ കൊടുന്നു ഇവനിങ്ങനെ കൊടുന്നുന്ന് പറയും ഞാൻ ആ ഫസ്റ്റ്ത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ആക്കി കൊടുത്തു. അപ്പോ പറയും ഉമ്മ ഇന്ന് ഓൻ അവൻ അങ്ങനെ കൊടുന്നു ഇങ്ങനെ കൊടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ ആക്കി കൊടുക്കും. അതാവട്ടെന്ന് കര്തിയിട്ട്.
ഉം പിന്നെ എന്താ വൈകുന്നേരൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുവോ.
വൈകുന്നേരം ഞാന്. ഫുഡ് ചോറ് അങ്ങനെ കഴിക്കാറില്ല വൈകുന്നേരം. എനിക്ക് ചപ്പാത്തിനോടാണ് ഇവിടൊക്കെ ഇങ്ങനെയാണ്. എന്നാലും മക്കളെയൊക്കെ ഞാന് ഇപ്പ ചോറന്നെ കഴിപ്പിക്കും.
ഉം ചപ്പാത്തി പിന്നെ ഉണ്ടാക്കാനൊരു പണിയാണല്ലോല്ലേ.
അതെ ആഹ് ഇവിടെ ഉം മക്കൾക്കൊക്കെ ഇഷ്ടാണ് ചപ്പാത്തി ഞാൻ ഫുഡ്. ഡ് ചോറങ്ങ് കഴിപ്പിക്കും ആ വി എനിക്ക് ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കും അല്ലെങ്കിൽ ദോശ മാവ് രാവിലെ ചുടാൻ വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
ആഹ്
കാര്യമായിട്ട് രാവിലത്തെ കടി ആ ചെ ചപ്പാത്തിയാണെങ്കിൽ അത് ചുടാനായിട്ട് അവിടെ വെക്കും
ആഹ്
ഈ ദോശ ആണെങ്കിൽ മാവ് അവിടെ വെക്കും ആ രാത്രി ചൂടാന്ന് കര്തി. ങ്ങനെ വെക്കും കറി വേണൊന്നുല്ല വെറുതെങ്ങ് കഴിക്ക.
ഉം ഉം
ചായ കുടിക്കാറുണ്ടോ?
ചായ ഞാൻ അങ്ങനെ കുടിക്കെല്ല.
ഉം എനിക്കും പേഴ്സണലി ഇഷ്ടല്ല ചായ ഈ ഒന്ന് ഷുഗർ ഒന്ന് കട്ടാക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ പതുക്കെ വെല്ല്യ ഹെൽത്ത് ഇഷ്യൂസ് ഏ ആ വെല്ല്യ ഹെൽത്ത് ഇഷ്യൂസ്. വരുമ്പോഴേക്കും ഒന്ന് കട്ടാക്കി എടുത്താലോ ന്ങ്ങനെ ആലോയച്ച്. ദാവാണ് ഇങ്ങനെ കുറെേയൊക്കെ കട്ടാക്കും ചായീലൊക്കെ മധുരം ഒന്ന് അവോയ്ഡ്യ്ത് കൊടുത്ത്. ച്ചാനക്ക നോക്കും.
ഉം.
ക്ഷെ കഴിയൂല എത്ര എന്തായാലും ചായ കുടിക്കും. ന്പ അതിൻ്റെ ഒരു രസം കിട്ടണങ്കി അവക് ആ മധരം തന്നെ വേണം.
ഉം അനിയിപ്പോ വേറെ എവിടെ പോയാലും അങ്ങനെ കുടിക്കൂ.
ഇല്ല ഇല്ല ഹ് ഈ ഏ നമ്മുടെ. ഏ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയാലൊക്കെ നമ്മള്. ഏഹ് അവര് മധുരട്ട് ചായനല്ലെ തെര.
ഉം.
അപ്പ അതന്നെ കുടിക്കും അങ്ങനെ വെല്ല്യയൊരു ഷുഗർ കട്ടൊന്നുല്ല ആഹ് അങ്ങനെ കുറച്ച്ന്ന് കണ്ടട്രോൾ യ്ത് നോക്കുന്നുണ്ട്.
എങ്ങനെ.
വെല്ല്യയൊരു ഷുഗർ കോട്ടൊന്നു ഇല്ല കൊറ. ച്ച് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യുന്ന്ണ്ട് നോക്കുന്നുണ്ട് പെട്ടെന്ന് മാ മാറ്റിയെടുക്കാൻ പറ്റില നമ്മളെ ശീലത്ത് പെട്ടൊരു കാര്യം അത് നമുക്ക് പെട്ടെന്ന്. മാറ്റിയെടുക്കാൻ പറ്റൂല്ലല്ലോ ആ ഒഴിവാക്കാൻ നോ ഇപ്പ തന്നെ ഓരോ കാര്യങ്ങളും കേട്ടാ മധുരം തന്നെ യൂസ് ചെയ്യാ. റ്റൂലാന്ന് തോന്നും. ഇപ്പോഴല്ല അതിന്റെ ഭവിശത്ത് വെര പിന്നെ നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഇണ്ടായ വളരെ പ്രശ്ണാവും നല്ല അങ്ങനെ കൊറഞ് കിട്ടൂല്ല അതാണ് വന്നാ നമ്മുടെ കഥ കഴിഞ്ഞു പിന്നെ അങ്ങനെ ബ്ലോക്കും. ങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടും ഉണ്ടാവും.
ഉം.
ഇപ്പ തന്നെ ഒന്ന് കൺണ്ട്രോളയ്താല് കൊർച് നമുക്ക് നോക്കാലോ ഹെൽത്തും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പാരമ്പര്യത്തിന്റെതായിട്ടുണ്ടാവും ഈ ഷുഗറും കാര്യങ്ങളൊക്കെ. അമ്മളെ ഉം ഉം. അങ്ങനെ ഇണ്ടായാലും ഏഹ് ബുദ്ധിമുട്ടാണ്. ഏഹ് പ്പോ. ഉമ്മാക്കോ ഉപ്പക്കോ ആർക്കെങ്കിലു ഉണ്ടെങ്കിൽ അഹ് മക്കൾക്കും ഉണ്ടാവുന്നൊരൊക്കെ ണ്ട്‌. കൊർച് ആള്കളൊക്കെ ഉം. ഏഹ് ഷുഗറായാലേ ഇൻ്റെ ഒരു ഏഹ്. കസിൻ്റെ ഏഹ് എന്താ പറയാ അമ്മൂസാക്ക ഇണ്ട് ആഹ് അവർക്ക്ഈ പറഞ്ഞ മാരി. ഏഹ് ഷുഗർ നന്നായിട്ട് കൂടീട്ടേ
ഉം ഉം
കാലിൻ്റെ അവിട്ന്ന് മുറിച്ച് മാറ്റി.
ആഹ് അത് കേട്ട്
ഏഹ് തള്ളാംവെര്ല് ഒഴികെയുള്ള എല്ലാതും.
ആഹ്.
മുറ്ച്ച്ണ് മാറ്റി ഇപ്പോ അവർക്ക് അഹ് പോയി ആകതായി ട്ട് ഹോസ്പിറ്റലിലെന്നാണ് ഇപ്പൊ ഇപ്പ ഇന്നലെ മിഞ്ഞാന്ന് ന്നാണ് മുറിച്ച് മാറ്റിയത്. അപ്പോ അഹ് നല്ലൊരവസ്ഥന്യേല്ലേ. ഷുഗർ കൂടിയിട്ട് ആളാണെങ്കി നല്ലെ ഏഹ് വലിയാണ് നല്ല വലിയാണ് അങ്ങനെ ഉം. വലിച്ച് കഴിഞ്ഞാലും പ്രശ്നാണ്. വലി തുടങ്ങിയാല് വള്ളരെ ബുദ്ധിമുട്ടാണ്.
ഉം
എന്തായാലും എന്റെ ഉപ്പാക്കൊന്നും അങ്ങനെ ഉള്ളര് തൊന്നും ഇല്ല ഉപ്പാക്കാലും ഇവിടുത്തെ ഉപ്പാക്കായാലും ഇല്ല ഉം അതിനെ വല്ല്യൊരു ഇത് ആയിട്ട് കണക്കാക്ക്‌അ ഞാന് ഉം അത് വല്ല്യെ നിർത്തൂല അതാണ്
ഭയങ്കര ഡെയ്ൻജെ
പരമാവധി കൊർറെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഇട്ത്തൊടുക്കും അത്കൂടിച്ച് അത് വലി ച്ച അങ്ങനെ ഇങ്ങനെ ന്നാ ഓൽക്കെന്നെ അറിയാലോ പിന്നെ പ്പൊ നമ്മള്ങ്ങനെ പറഞ്ഞൊട്ത്തിട്ട് എഹ് എന്തായാലും അത് ഈ പറഞ്ഞമാതിരി കുറേയന്ന് തൊടർന്നാ പിന്നെ അഹ് നിർത്തണെങ്കില് വളരെ ബുദ്ധിമുട്ടായിരിക്കും
ഉം
അങ്ങനെയൊക്കെ ആയിട്ട് എന്താലും ഇപ്പൊ അങ്ങനെയൊന്നുല്ല
ഉം
ഉം വേറെന്തെക്ക്യേ ഏഹ് ഇവിടെ മഴല്ലപ്പൊ പ്പോ ഒന്ന് തോർച്ചണ്ട് അവടെ യോ
ആഹ് ഇവടേം അങ്ങനെന്നാണ് ചെറുതായിട്ട് ഇങ്ങനെ
ആഹ്
ന്നായിക്കോട്ടെ ശരിന്നാ പത്ത് മിനിറ്റായി ഉം ഉം ഉം അയ്ക്കോട്ടെ.